ആഹ് ഹലോ കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് എന്തൊണ്ട് വിശേഷം സുഖാണോ ആ നല്ല വിശേഷം അവിടെയോ
ക്ഷോ
ആ ചായു ടിയൊക്കെ കഴിഞ്ഞു അവിടെ എന്തൊണ്ട് വിശേഷം
ഇവിടെ ഉഷാറെന്നെ ഇങ്ങനെ പോവണ്ട് മഴ ണ്ടൊ അങ്ങോട്ട്
ഇന്ന് പെയ്തില്ല ക്ഷെ മഴക്കോള് ഉണ്ടായിരുന്നു വൈകിട്ട് അവിടെയോ
ഇന്ന് പെയ്തില്ല ഇന്നലെ നല്ല മഴ ഇടിയും മിന്നലും മഴയൊക്കായ്റ്റ്
ആഹ് ഇവിടിന്നലെ മഴയുണ്ടാര്ന്ന്. ഇന്നിതുവരെ പെയ്തില്ല. ഇനി എന്തുവാന്നറിയാൻ വയ്യ. ആഹ് ആഹ്
വെയിലും ഉണ്ടായിരുന്നില്ലല്ലോ അതാണ്.
വെയില്, ഉച്ചക്ക് വെയിലുണ്ടാരുന്ന്. നല്ല വെയിലാരുന്ന്. പക്ഷേ ഇന്നലെ അത്ര വെയിലില്ലാര്ന്നു. ഇന്ന് നല്ല വെയിലൊണ്ടാര്ന്ന്.
ആഹ് ചായക്കെന്തായിരുന്നു കടിയൊക്കെ
ചായക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്ത്. അവിടെയോ?
ഇവിടെ ഇന്ന് പിന്നാ വിരുന്നാരുണ്ടാരുന്നു.
ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് സമൂസയും കുയ്യപ്പും വാങ്ങി. പിന്നെ മുട്ട പുഴുങ്ങി പൊരിശ് പഴം അങ്ങനെ കുറച്ച് കടികൾ ഉണ്ടാരുന്നു.
ആഹ് പിന്നെ മീനൊക്കെ എന്തോ കിട്ടി?
മീനിന്നേ കൊഞ്ചനം ചെമ്മീൻ നിങ്ങ ളന്താ പറയാ? ചെമ്മീനില്ലേ, ആഹ് കൊഞ്ച്, കൊഞ്ചന. റോസ്റ്റ് ചെയ്ത്
ആഹ് ആഹ്
ഉം നിങ്ങളെന്താ ചെയ്യല് കൊഞ്ചിനെ?
കൊഞ്ച് ഞങ്ങള് റോസ്റ്റ് ചെയ്യും. ആ തീയല് വെയ്ക്കോ എന്തേലും ഒന്ന് ചെയ്യും. ഉം
തീയലെന്ന് പറഞ്ഞാല്
തീയല് വെച്ചാ തേങ്ങ വറുത്ത് അരച്ച്
ആഹ് ആഹ് മുളക് കറിയൊക്കെ വെക്കൂല
അങ്ങനെ വെക്കത്തില്ല അവിടെ വെക്കുവോ
ആഹ് നമ്മള് വെക്കും കൊഞ്ചൻ തല വറക്കോ
ആഹ് ആഹ് അത് ചെയ്യും ഉം
പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുവോ
ആഹ് ഒരുവിധം അറിയാവോ വെല്ലോം ഉണ്ടാക്കാൻ
ആഹ് ഒരുവിധം യൂട്യൂബിൽ നൊക്കിട്ട് എല്ലാം ട്രൈ ചെയ്യും
ആഹ് ആഹ് മ് പുതിയ പുതിയതൊന്നും പരീക്ഷിക്കത്തില്ല അല്ലാതെ നമ്മള് വീട്ടില് ഡെയിലി വേണന്ന ആവശ്യങ്ങളില്ലേ അവിയല് തോരൻ വെൺ മെഴുക്കുപുരട്ടി അ അങ്ങനെ അതൊക്കെയൊള്ളു അല്ലാതെ ഞാൻ പുതിയ ഐറ്റങ്ങളൊന്നും പരീക്ഷിക്കാറില്ല ഉം എല്ലാരും കൂടെ ആയോണ്ട് അവർക്ക് ഇതൊക്കെ മതി കേട്ടോ നമ്മള് മാത്രമാണെങ്കിലല്ലേ നമുക്ക് വെറൈറ്റി പരീക്ഷിക്കാൻ പറ്റുവൊളളു പിന്നെ അല്ലെങ്കിൽ നമ്മള് വെറൈറ്റിയും പരീ ക്ഷിക്കണം ഇതും ഉണ്ടാക്കണം എല്ലാം കൂടി ആവുമ്പോത്തേക്ക് കുഴയും അതുകൊണ്ട് അങ്ങനെ ആ അതുകൊണ്ട് എന്തെങ്കിലും അത് തന്നെ നമുക്ക് മതി എന്നുള്ള രീതിയിൽ അതങ്ങ് വയ്ക്കും ഉം ഉം ഉം പിന്നെ
പിന്നെ ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ
ആഹ് ഇടക്കൊക്കെ പോവാറുണ്ട് അവിടെയോ
ആഹ് എടക്കൊക്കെ പോവും
ഉം ഉം വെക്കേഷൻ എങ്ങും പോയില്ലിയോ
നമ്മള് വയനാട് റിസോർട്ടിൽ പോയി വയനാട് റിസോർട്ടിൽ പോയി പിന്നെ കുട്ടികളെയും കൊണ്ട് പിന്നെ പാർക്കില് ഓർക്ക് അതെല്ലേ വേണ്ട ഇല്ല ചൂരൽമല നമ്മള് ഞാൻ പോയില്ല അതെന്തോ അവിടെ ചവിട്ടി നടക്കാൻ തോന്നൂലല്ലോ നമുക്ക്
ആഹ് പിന്ന ഇതുവരെ വയനാട് പോയിട്ടില്ല
ഇത് വരെ പോയില്ലേ
ഇല്ല ഇല്ല എല്ലാ വർഷവും പ്ലാൻ ചെയ്യും ആ രണ്ട് വർഷം അവിടെ ഉരുൾപൊട്ടലായിരുന്നു
ആഹ് മഴക്കാലത്ത് പോകുന്നേക്കാളും ബെറ്റർ നമ്മള് നല്ല ചൂട് സമയത്ത് അവിടെ പോയാല് നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാകുമ്പോ അവിടെ അത്ര ചൂടുണ്ടാവൂലല്ലോ
ആഹ് ബാക്കി എല്ലാ ടോം പോയി ഊട്ടി കൊടേക്കനാല് മൂന്നാറ് വയ അവിടെല്ലാം പോയിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് പോണം ഉം ലോങ്ങ് ആയിട്ട് പോയത് അവിടൊക്കെയേ ഉള്ളു വയന ഇവിടെ എന്താ ഊട്ടിയിലും മൂന്നാറും ഒക്കെ അല്ലാതെ എങ്ങും പോയിട്ടില്ല ആഹ് ആഹ്
ഫാമിലിയായിട്ടാണോ പോവാ
ആന്ന് ആന്ന് ഉം
കുട്ടിയോളൊക്കെ കളിക്കാണോ
ആഹ് ഉണ്ട് ഉണ്ട് രണ്ടു പേരുണ്ട് മോനും മോൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന് പിന്നെ ഒരു മോള് അവിടെ
ആ ഇവിടെ എനിക്ക് രണ്ടു കുട്ടികളാ ഒരാള്ചെ റിയ മോളാണ് ഒരാള് ഒന്നാം ക്ലാസ് പഠിക്കു
ആഹ് ആഹ് പിന്നെ?
പിന്നെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടോ?
ചക്ക, മാങ്ങാ, ഞങ്ങളുടെ അയ്യത്തില്ല അപ്പുറത്തെ വീടുകളിലൊക്കെ ഉണ്ട് ഇവിടെ സ്ഥലമില്ല കേട്ടോ വി ട് മാത്രമേ ഉള്ളൂ. കൃഷിക്കുള്ള സ്ഥലമൊന്നും ഇല്ല അവിടെയോ?
ച്ച് ആ ഞമ്മക്കുണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട് എല്ലാ ഉണ്ട്. കുഴപ്പ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനയാ ആരെലും കൊണ്ടുത്തരുമ്പകഴിക്കേണ്ടി വരുല്ലേ?
ആഹ് ആരെങ്കിലും അടത്തുമ്പം കാത്തിരിക്കും പകുതി കൊണ്ട് തന്നെങ്കിലെന്ന്. ഉം പിന്നെ? അല്ലെങ്കി കാശ് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുവല്ലോ?
ആ അതെ അതെ കാശ് കൊടുത്തിട്ടു കിട്ടും. എന്തോ ഇപ്പ പിന്നെ അങ്ങനെയൊന്നുള്ളോണ്ട് സുഖവാ ആദ്യം ചക്കയൊക്കെ കിട്ടണെങ്കി ഭയങ്കര പാടല്ലേനോ?
ആഹ് പിന്ന
പിന്നെ ഇപ്പ അടുത്തെവിടയാ ട്രിപ്പ് പോയേ?
ഇപ്പൊ അടുത്തെങ്ങും അങ്ങനെ പോയില്ല.
ആ
ഉമ്മാ
നിങ്ങളെങ്ങനെയാ ട്രിപ്പ് ക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
പിന്നെ അവിടെ
ആ നമ്മൾ ഇപ്പടുത്ത് പോയിന്ന് പറഞ്ഞില്ലേ വയനാട് നമ്മള് കസിൻസായിട്ട് പോയതാ. നമ്മള് നമ്മളെ ഞങ്ങള് എട്ടാള് കസിൻസായിട്ട് അല്ലാണ്ട് ഇവരെ വെയിറ്റ് ചെയ്ത് റ്റ് നടക്കൂല്ലാന്ന് കണ്ടപ്പോ നമ്മളെന്നെ പോയി.
ആ
പിന്നെ ങ്ങനെ അധികായിട്ട് ഭയങ്കര പൂതി വന്ന സമയത്ത് കോഴിക്കോട് പോകും. ബീച്ചില് പോയിരി
ആ അത് പോയി എടക്ക് പോയായിരുന്നു. മൂന്നാല് വട്ടം പോയി ഉം
ആ
ഉം. പിന്നെ
പിന്നെ
വേറെന്തൊക്ക്യാ
വേറെന്തൊക്കെയാണ് വിശേഷം
ഓ നല്ല വിശേഷായി.
ബിരിയാണി ഒക്കെ വെക്കോ ഫുഡ്
ഏ ഇല്ല പെരുന്നാള്ണ്ങ്ങണംവെച്ചാ വെച്ച്. അവിടെ ആ ഉം. അവിടെ വെക്കത്തില്ലേ?
ആ വെക്കും. അപ്പം
കേക്കുന്നില്ലല്ലോ ഹലോ
ഹലോ
ആ ഹലോ
കേക്ക്ന്നില്ലേ
ആ ഇപ്പൊ കേക്കാം പറഞ്ഞോ.
ആ നിങ്ങള്ണ്ടാക്കോ ബിരിയാണി
ആ ഉണ്ടാക്കും ഉണ്ടാക്കും
പിന്നെ മന്തി, ഫ്രൈഡ് റൈസ്
ഏ അതൊന്നും ഉണ്ടാക്കാറില്ല അവിടെയോ
ആ അതൊക്കെ ണ്ടാക്കും കൊറച്ച്ട്ടോ കൊറെ പേർക്കൊന്നും ണ്ടാക്കാനറിയില്ല
ആ
ആ കൊർച്ച് പെര്ള്ളപ്പം നമ്മള് ഹസ്ബന്റ് കുട്ട്യാള് അങ്ങനെ മാത്ര
ആ ആ ആ നിങ്ങള് മാത്രേ ഒള്ള ല്ലേ അ പിന്നെ ഒണ്ടാക്കാലോ ഉം ഉം
നിങ്ങളെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാ
ആ കൊയപ്പൊന്നുല്ല മന്തി
മന്ത്യ അപ്പൊ ങ്ങളെങ്ങനെയ പിന്നെ ഇതൊക്കെ കഴിക്കാൻ പൂതിയാവുമ്പം പൊറത്ത്ന്ന് വാങ്ങാ ചെയ്യാ
പൊർത്തോയി കഴിക്കും
ആ കുട്ട്യാളൊക്കെ കളിക്കാണോ
ആ ഉണ്ട്
ആ ഫുഡ്‌ രാത്രിക്കക്കെങ്ങനെയ ഉച്ചക്കത്തെ ചോറെന്നെ കയ്ക്ക്യാ ചെയ്യാ
ആ ചോറേയ്ക്കും
എല്ലാരും കഴിക്കോ കുട്ട്യാളൊക്കെ
ആ അ ചെലപ്പോ എന്തെങ്കിലും വാങ്ങിക്കേ അല്ലെങ്കി പൊറത്തു പോകും
ആ അപ്പൊ കറിയൊക്കെ അതുണ്ടാവോ
ആ ഉണ്ടാവും ഉണ്ടാവും
ഇതന്നെ ഉണ്ടാകുവോ രാത്ര ഒക്കെ
ആഹ് കാപ്പി ആണെങ്കി അല്ലെങ്കി എന്തെങ്കിലും കറി ഉണ്ടാക്കും
ആഹ് വേഗം കിടക്കുവോ ഭക്ഷണൊക്കെ കഴിച്ചിട്ട്
എവിടുന്നാ പതിനൊന്ന് മണി എങ്കിലും ആവും അവിടെയാ
ആഹ് നമ്മളും അങ്ങനെ തന്നെ ലേറ്റ് ആകും കിടക്കാൻ രാവിലെ നേരത്തെ എണീക്കണോ
ഏഴ് മണിക്ക് മുന്നേ എണീക്കും ഉം ഓ
വേറെ എന്തൊക്കാണ് വേറെ എന്തൊക്കെയാണ് വിശേഷം
വേറെ വിശേഷം ഒന്നും ഇല്ല ഏ
ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ
ഇല്ല ഇല്ല വല്യ കുഴപ്പില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന
ഏ
ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു
ആഹ് അടുപ്പ് കത്തിക്കലാണോ നിങ്ങള് ഓ നന്നായി
ചോറും വെള്ളവും തിളപ്പിക്കുന്ന അടുപ്പില്ല ബാക്കി എല്ലാം ഗ്യാസില ഉം നിങ്ങക്കില്ലായിരുന്നോ
ഞങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ നമ്മളത് ഗ്യാസ് കഴിഞ്ഞ ഉടനെയാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പൊ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് കിട്ടി
ദിവസോ ബുക്ക് ചെയ്തിട്ടിരുന്നയാല്ലേ
ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പ അവിടെ പോയപ്പം അവര്തിലല് ബുക്കിംഗ ഇല്ലാന്നൊക്കെ കാണിച്ചു അങ്ങനെ നന്നായിരുന്നു മന്ന ദിവം ബുദ്ധിമുട്ടി മൂന്ന ദിവം കഴിരാണ് പിന്നെ ഗ്യാസ് കട്ടി
ആഹ ആഹ
ഉം
ഓ
പിന്നെ പണിയൊക്കെ പെട്ടെന്ന് കയോ
ആഹ കഴിയും അവിടെയ മീൻ കിട്ടാൻ താമസം
ആ മീന എങ്ങനെ നിങ്ങള് വാങ്ങണ ചെയ്യ അല്ലെങ്കിൽ നമ്മളെ പറമ്പ കൂടെ പോവോ ടുമ്പ കൂടെ
ഇല്ല ചന്തേന്ന് വാങ്ങിക്കുന്ന് അവിടെയാ
നമ്മത് തലേൽന്ന് ആരെങ്കിലും കൊണ്ടുവരും
ആഹ ആഹ ആഹ
പിറ്റ ദശക്കൊക്ക ഉള്ളത് അങ്ങനെ കൊണ്ടുവെപ്പക്കും അല്ലെ പിന്നെ കുറെേ ലേറ്റ് ആവൊല്ലോ
ആഹ ആഹ ഉം
കുട്ടികളൊക്കെ കളിക്കണോ
ആഹ് ആ ആ ഉ വേറെന്തൊക്കെയാ
വേറെന്തൊക്കെയാണ് എന്ന ശരി എന്ന എന്നല്
ആ
അക്കെ